ഹലോ
കേട്ടില്ലേ
ആഹ് കേക്കണ്ട്. എന്താ മൊത്തത്തി റെച്ചാ
റെച്ചോ?
അതല്ല റെഡിയായി റെഡിയായി. എത്രെല്ലാ പടി
ഞാൻ പ്ലസ് ടു ഇൽ.
ഉം എന്താ വർത്താനം?
നല്ല വർത്താനം
ഉം എന്താ ഇതു മിണ്ടാത്തെന്താ
ഇജ്ജെന്താ മിണ്ടാത്തെ? എന്തേലും ഒന്ന് പറയടോ.
പറഞ്ഞൂട് ബ്രോ. ഞാനന്നെ പറയണോ?
ആഹ് നന്നായി
ഇന്ന് ക്ലാസ്ണ്ടേയ്നോ? എപ്പള് ഏഹ്
ക്ലാസൊക്കെ സീനാണ്.
എന്ത്?
ഒക്ക മൊയിന്തന്മാരാണ്.
എല്ലാരോ?
ആഹ് ഇന്റെപ്പൊണ്ട് കൊറെേ മൂന്നാല്ണം. പക്ഷെ മൊത്തം മണ്ടന്മാരാ.
അയില് ആരിക്കാ ബുദ്ധിയുള്ളത്. ബ്രോക്കാണോ?
ആഹ് ബ്രോക്കന്നേട്.
ആർക്കാ ബുദ്ധി?
ആഹ് എനക്കാ പിന്നെയൊരു മെചൊല്ലേ. ഇവരൊക്കെ മണ്ടന്മാരാ
നമ്മക്കില്ലേ
ആഹ്
ഒരൾട്ടോ എടുത്താലോ? റെന്റിന്
കിക്കട്ക്കാൻ പോവാ
കിക്കെടുക്കാനല്ല വണ്ടി പഠിക്കാനേ ഏഹ് അഞ്ചാറ് അഞ്ച് ആഹ് അഞ്ചാളോടയും കൂടി ഒരു അൾട്ടോ എടുത്താലോ
ഞാൻ അൾട്രാന്നാ വിചാരിച്ചേ
അഹ് അൾട്രല്ല അൾ
ആഹ് ആൾട്ടോ എടുക്കാൻ വേണ്ടിട്ടെ എത്ര എത്രയാവാ
എൺ എണ്ണൂറ് തൊള്ളായിരം മാക്സിമം തൊള്ളായിരം
തൊള്ളായിരം മതില്ലേ ഒരു ഒരു ദീസോ
തൊള്ളായിരോന്നും വേണ്ട ശ്ശെശ് എണ്ണൂറ് മതി
ആഹ്
ആഹ് ഒ ഒരു ദെവസം ഒരാള് ഇരുന്നൂറ് വെച്ചിട്ടാനെ അഞ്ചാളാവുമ്പോ ആയിരറുപ്യ
ആഹ്
ഇരുന്നൂറുപ്പ്യൊക്കെ എണ്ണ ഇഞ്ഞ് വേണൽ ഒരാള് ഇരുന്നൂറ്റി ഇരുപത് ഇടാണേല് മുന്നൂറ് ഇന്റെ ഇന്റെ സൗണ്ടല്ല അവിടുന്നല്ലേ സൗണ്ട്
ഇവിടന്ന് വരാൻ അതെന്ത് സൗണ്ട്
ഏഹ് അത് നോക്കണ്ട മുന്നൂറുപ്യക്കേ
ആഹ്
മുന്നൂറുപ്യക്ക് എണ്ണയടിച്ചാല് ഞമ്മുക്ക് സ്കൂൾ ഗ്രൗണ്ടി കൊണ്ടോയിട്ട് പഠിക്കാം
ആഹ് അത് അതോക്കെ
മ്മ്മ്
എന്താഡാ മാന്തണ്
ഞാനല്ല ബ്രോ ഇനിക്ക് ഇനി ഇനിക്ക് അന്റേന്നു കേക്കണ മാതിരിയാ കേക്കണേ
ഏഹ് ആഹ് പോയി
അത് മൊത്തത്തീള്ള പ്രശ്നാ ഇടക്ക് വരാണ്ട ഇപ്പപ്പോയി
ഉം
അപ്പം അങ്ങനൊക്കെയാണ് കാര്യങ്ങള്
ഉം
ഇന്ന് വീട്ടിലെന്താ ചെടികളെന്തണ്ടോ
ചെടികള് ഉമ്മാന്റെ കൊറച്ചെണ്ട്
ആഹ് ഇപ്പ പിന്നെ റംബൂട്ടാന്റെക്കെ സീസനാണ്‌
അങ്ങനത്തെ ചെടിയോ അങ്ങനത്തെ ചെടി ആഹ് റംമ്പുട്ടാനെണ്ട് പക്ഷേ അയിമ്മേ കായ് എണ്ടായില്ല
ഉം വെൽതാ
ആഹ് പിന്നെ അബിയുണ്ട് അബിയുമ്മേ കായിണ്ടായിണ്ട്
എണ്ടാവലെണ്ടോ
ഓഹ്
ഉം എന്റിന്ന് ബാപ്പ കൊറെ റംമ്പൂട്ടാനും അഹ് അഭിയാറഞ്ഞെ എന്താ
ആഹ് ഒരു ഫ്രൂട്ടാണെ ഒരു മഞ്ഞ കളറ്
ആഹ് അയിന്റുള്ള് ഒരു കുരു മാത്രം ഇണ്ടാവും ഉള്ള് വെള്ള
ആന്നെ
വെല്ല്യ മധുരെണ്ടാവൂല്ല
അയിനൊരു എളനീരിന്റെക്ക ടേസ്റ്റ്
ആഹ് ഇന്ന് വാപ്പയ്ന്റെ രണ്ട് ചെടി വാങ്ങ്യൊണ്ട്ന്ന്ണ് ഇന്ന് അതും റംബൂട്ടാനും
ആഹ് പിന്നെന്തോര് പിന്നെന്തോത് എന്തേനി ന്തോര് മങ്ങേ
ആഹ് അതൊക്കെവടെണ്ട് വീട്ടിലെന്തോ പക്ഷികളോ അങ്ങനെ ന്തോണ്ടോ മൃഗങ്ങളോ പക്ഷികളൊക്കെ പോറ്റി വളർത്തല്ണ്ടോ
ആഹ് അഞ്ച് കോയിണ്ട് മുയലുണ്ട്
അഞ്ച് കോയോ?
ആഹ്
ഇൻ്റോടെ കുറേ കോയിക്കള്ണ്ടേനി ഇപ്പം രണ്ട്രണ്ണൊള്ളൂ.
ഇൻ്റെടെ അങ്ങൻത്തെല്ല ഞാൻ വിരിപ്പിച്ചതാ.
എങ്ങനെ? അതായ്
ഇൻക്യൂബാട്ടർറി ഇനിക്യൂബാട്ടറില്
ആഹ് ആഹ് ഓക്കെ ഓക്കെ അൻ്റാടെണ്ടോ ഇൻക്യുബാറ്ററ്ണ്ടോ?
അത് ഞാണ്ടാക്കി.
ഇയ്യെന്നെണ്ടാക്ക്യതാ?
ആഹ്
ആഹ് ആഹ് കയ്‌വ്ണ്ടല്ലോ നല്ലോ ൻക്ക്
ഒയ് വാണ്ടെ കൊർച്ചെങ്കിലും
മോയലെത്രണ്ണാള്ളെ?
മൊയല് കുറേ ണ്ടായിന് അയ്നെ പ്പൊക്കെ കൊട്ത്ത്.
ഏഹ് എവ്ടെ വീട്യേല്ലാ കൊട്ക്കല്?
മൂന്നോ നാലോണ്ട് ഒരു ചെങ്ങൻ ആഹ് പീട്യേലാന്ന്. ആ മുക്കത്ത് പീട്യല്ലേ പെറ്റ് ഷോപ്പ്.
മുക്കത്ത് പീട്യേകൊട്ത്താ നല്ല പൈസ ട്ടൂലെ.
ആഹ് പക്ഷെ മൊ അവ്ട്ന്ന് കൊട്ക്ക്ണ വെല കിട്ടണം മോനെ അവ്ട്ന്ന് നല്ല വെലക്ക് കൊട്ക്കല ഓര് നല്ല വെലക്കാ കൊട്ക്കല്.
വ്ക്കലോ?
ആഹ് ഓലവ്ട്ന്ന്
ഞ ഞമ്മക്ക് നല്ല വെലക്ക് വെല തെരോടാ ഓല്.
കുട്ട്യേക്ക് ഇര്ന്നൂറുപ്യ ഇര്ന്നൂറ്റ്യമ്പൊർപ്യട്ടും. പാലുട്യയ്ഞ്ഞ്.
കൊട്ക്ക് കൊട്ക്കുമ്പളല്ലേ.
ആഹ്
ആഹ് ഒരു കുട്ടിക്ക് ഇര്ന്നുറ്റ്യമ്പൊർപ്യട്ടൂലെ.
ആഹ്
അല്ലാതോൽക്കൊന്നും കൊട്ത്താ കിട്ടൂല.
അതെന്നെ ഇബടെ പ്പം പ്പോ അവ്ട്ന്ന് എവ്ട്ന്നൊക്കൊ സ്കൂൾന്റവ് ട്ന്നൊക്കെ ഞങ്ങളെ സ്കൂള് വടെ എട്ത്താ. പെര്ൻ്റെ ആഹ് അവ്ട്ന്നെവ്ട്ന്നോ കുട്ട്യേള് വെര്ന്ണ്ട് ഇതിനെ കൊണ്ടോവാന്.
മൊയൽനെ
ആഹ്
ന്നട്ട് കൊട് വ്ക്കേണ്ടോ?
ഓഹ്
ഏഹ് കുട്ടികളൊക്കെ എത്രരിക
ആഹ് ഇവിടെ എന്റെ ഉമ്മയ കൊടുത്തയ്ട്ടോ കിട്ടികൾ അഞ്ഞൂറ് അഞ്ഞൂറിന് ഒരു തള്ളനേം ആഹ് ഏഹ് കുറച്ച് മുമ്പ് പ്രസവിച്ച തൊപ്പ വെക്കാത്ത രണ്ട് കുട്ടികൾ അയഞങ്ങൾ തീർക്ക ഒക്കെ തീർക്ക മതിയായി മടുത്ത്
ഞാനും മുക്കത്തിന്ന് രണ്ട് പ്രാവുളെ വാങ്ങിട്ടോ
ആണോ
അവിടെന്ന്റഞ്ഞ ബ്രീഡിനാ പൈസ ക്രോസ് ബ്രീഡിന് പൈസണ്ടാ
അയിന് പീടേന്നൊന്നു വാങ്ങര്ത് പ്രാവിനെ
അതല്ല പറണ കേക്ക് അവിടല്ലേ നല്ല പ്രാവള് ഒന്ന് കിങ്ങന്റെ ക്രോസും ഒന്ന് മറ്റേ എന്താ ഒരു കിങ്ങ രണ്ട് സാനങ്ങള്
ആഹ്
ഒന്ന് ഒന്നിന് വെറു ഇരുന്നൂറ്റിയിമ്പുറുപ്യ വെറു ഇരുന്നൂറ്റിയിമ്പുറുപിയ ഒന്നിനെ വാങ്ങുമ്പോ
ആഹ് ആഹ്
പശെ ഇപ്പൊ മിഞ്ഞാന്ന് വേറെ കൊറച്ചെണ്ണത്തിനൂടി കിട്ടാവേണ്ടി അടെ ചോയിച്ചപ്പോ അവിടെയല്ല സാധനില്ല ഇള്ളറ്റിലൊന്നരു ഒരു ഉഷാറില്ലായിരുന്നു നല്ലത്തണെ രണ്ടായ്ചഎടുക്കും പറഞ്ഞ്
ആഹ്
അപ്പ് പിന്റെ കൊറച്ച് ച്ച് നാടൻ പ്രാവുണ്ട് ഒരു പത്ത്പയിനഞ്ചെണ്ണം പയിനഞ്ചെണ്ണല്ല ഒരു പൈമൂന്നെണ്ണം
ആഹ്
ഒരു ജോഡിക്ക് നാന്നൂറുപരാന്ന്
ആഹ് അഹ് ആഹ്
ഒറ്റ ജോഡിക്ക് നന്നൂറുപ്പരാന്നർഞ്ഞോര്
ആഹ് ഇവിടെ വേറക്ക്കൊടുക്കായി
ആഹ് ഞനില്ലേ ഞാൻ ഓരോ പ്രാവളിയു ചെല സെൽത്തന്നൊക്കെ വാങ്ങിയ നൂറുപ്പക്കൊക്കെ വാങ്ങിയരുന്നു പ്രാവിനെ ഓരോന്നിനെ
ആഹ് ആഹ് ആഹ്
അപ്പ അപ്പോ ഒരു ജോഡിക്ക് ഇരുന്നൂറ്റപ്പടുത്ത ഞാവാങ്ങിയാന് നാന്നൂറുപ്പേരന്നറഞ്ഞോല്
ഉം
കുണ്ടോന്ന കുണ്ടോന്നാല് ഞാൻ കൊടുത്തല്ല ഞാൻ ഇപ്പം കൊടുക്കുവ പ്ലൻലല്ല ഞാൻ കൊറച്ചൂടി ഒന്ന് ഇണ്ടാക്കണന്നുള്ള പ്ലൻലാ കൊറച്ചായിട്ട് കൊടുക്കാനുള്ളേ
ഇനിയന് മയക്കാലല്ലേ ചടക്കും
അതാണ് മയയിട്ട് ഇത് കൂട് വേ ഇരപ്പ ഞൻ ഇന്നല കൈാകിയന്നാക്കിയ ഇന്നത്തേക്ക് പിന്നെ ആകെ ചീഞ്ഞടുക്ക ക്ക്ണ്ട് ന്നിട്ട് ഇമ്മ ശർദ്ദിച്ചു മണത്തിട്ട് ഇമ്മന്നാക്കാൻ പോയി
ക്കു അതാ ഞാൻ പർഞ്ഞേ ഇന്നാള് പറഞ്ഞേനു ഒരു മണം മണക്കുന്ന്
ഒരു പ്രത്യേക മണം
ആഹ് അതെന്നെ ഒരു എവിടെ കിട്ടാത്തൊരു മണം
ആഹ് ബാപ്പ ചൂടാവാ ഓരോ സാനങ്ങട് വാങ്ങിട്ട് നിങ്ങ ക്ക് നോക്കാനാവിലന്നൊക്കെ പറഞ്ഞട്ടെ
ആഹ്
ഉപ്പച്ചി ഉപ്പ ചൂടാവാ ഞമ്മളത്തെ കാട്ടിണ് ഓല് ഇതാക്ക്ണ്
ആഹ് അതോണ്ട ഞാനൊക്കെ ഒഴിവാക്കിയെ ഞാനൊരു വെക്കേഷൻ ടൈമിനേനി ഓട്ടീനെ. അപ്പളേ
ആഹ് കൊറേ ഇണ്ടേനോ അന്റെ
ആഹ് അത്യാവശ്യ ഇണ്ടായിനി.
നമ്മള് വെക്കേഷന് തൊടങ്ങിയന്നേനി ഇപ്പൊ പിന്നെ ഒയിവാക്കാട് തോന്ന്ല്ല ഇപ്പ അങ്ങനെ കാണുമ്പ ഒര് രസാ.
ആഹ്
നല്ല രസ നല്ല രസാണല്ലോ പലതും പാറിങ്ങനെ കൈയ്യ്മ്മലൊക്കെ വന്നിരന്ന് തിന്നും. ഷോൾഡർ മേലൊക്കെ വന്നിരിക്കും ചെൽത്.
അയിന്റെ ഒന്ന് ഒന്നേ ഒന്നിരിക്കല്ലു ഒന്നേ, ഫസ്റ്റ് വാങ്ങിയേ
ഇന്റെ ഫസ്റ്റ് വാങ്ങി ഒന്നു അല്ല ആ ഇന്റെ ഫസ്റ്റ് വാങ്ങി അല്ല ഇന്റെ രണ്ടാമേ വാ ങ്ങിന്റെ ഒരു ആണും പെണ്ണുണ്ട് ഒരു ജോഡി. ഓല് ഷോ ഡർമ വെരെ വന്നിരിക്കും. ബാക്കി ഒര് നാലഞ്ചെണ്ണക്കെ ക ബാക്കിയുള്ള ഒരു നാലഞ്ചെണ്ണൊക്കെ കൈയ്യി വന്നിര്ന്ന് തിന്നും. ബാക്കിയുള്ളരൊന്നും വരൂല ഓൽക്കൊക്കെ പേടിയാ.
ആഹ്
പിന്നെ എന്നും കൂട്ട് വന്നാല് ഒരു അമ്പലപ്രാവ് കേറും അയിനെ പുട്ച്ച് തിന്നും കൊറെ ദിവസം. പിന്നെ ഞാൻ വി ഇറ്റേന്ക്ക് പാവാ അമ്പലപ്രാവിനെ പുട്ച്ചിണെ
അമ്പലം അമ്പലപ്രാവ്നെ വെരെ ഞാൻ പിടിച്ച് തിന്ന്ണ്.
തിന്നേ?
ആഹ്
അർത്താട്ടോ?
ആഹ്
ഇന്റെ റബ്ബേ അമ്പലപ്രാവിനെ തിന്നാൻ പറ്റൂല.
തിന്നാൻ പറ്റുടോ.
മറ്റേ പ്രാവിനെ അർത്ത് തിന്ന്ണോ?
ഏഹ് ഏഹ് മറ്റേ തിന്നാൻ പറ്റൂല. മറ്റേ തിന്നാനെന്നെ തോന്നൂല.
അമ്പലപ്രാവിനെ തിന്നാ ഇഷ്ടം?
ആ അമ്പല പ്രാവിനെ തിന്നാൻ പറ്റൊടോ.
അൻക്ക് ഇഷ്ട
ഓഹ്, കൊഴപ്പല്ല ഒര് കാട ടേസ്റ്റ് ഇണ്ടാവും.
അയ് ഞാൻ ഇന്നേ വരെ കഴിച്ചീല്ല. വാപ്പ എപ്പളും പറയും അർക്ക്, അർക്ക് ഇക്കെന്തോ,
ആഹ്
ഏതായാലും അമ്പലപ്രാവ്ന്റെപ്പരം വേറൊന്ന് വരേണ്ട് അയിനെ പുടിച്ച്.
ഏഹ് അഹ് ഔട്ക്കൊക്കെ വരേണ്ടാവും അമ്പല പ്രാവിന്റെ ഒപ്പ രണ്ട് വെള്ള ഇണ്ടാവുല്ലോ. വെള്ളീം കറപ്പും ആ ഇവടെ
ആ ഒര് ആ ഇബടെറ്റം വന്നീനി, ഇബടെ ഇപ്പം വന്നീനി അ മ്പല പ്രാവിന്റെ ഒപ്പ ഒര് കറുപ്പും വെള്ളേം കൂടിയ ഒരു ചെറീയ സാധനം. അയിനാത്ര വെള്ളല്ല ഒരു ഗ്രേ കളർള്ളേ ഗ്രേ കളറ്ള്ളേ,
ആഹ്
അയിനെ ഞാൻ പുടിച്ച് ഇപ്പം കൂട്ടിലിട്ട്ണ് അഹ് അമ്പലല്ല അമ്പലംഎല്ലാത്തേനോട് എണക്കണം ഇഞ്ഞ്. അയിന്റെപ്പരെ കൊറെ വെള്ള ഒക്കെ വന്നീനി പക്ഷേ, ഓല് പിന്നെ വന്നീല്ല. പിന്നെ വന്ന നമക്ക് പിടിക്കാൻ നല്ല സുഖേനി, ഇന്നായിക്കോട്ടെ ഞാൻ പിന്നെ വിളിച്ചട്ടോ ഇൻക്ക് വേറൊര് കോള് വെര്ണ്ട്.
ആഹ് ആ
ന ശരി